ഹലോ,
ആഹ് എന്ത്ണ്ട് വിശേഷം?
നല്ലന്നെ,
ചായ കുടിച്ചോ?
ഇല്ല കുടിക്കാനത്ര
ഏഹ എന്താ ടൈം ആയിട്ടില്ലേ കുടിക്കൻ ഇപ്പളും
ഞാൻ വേ കുടിക്കലുണ്ട് നെ ഒമ്പതരക്ക് ഒമ്പതരൈത് കഴഞ്ച്ത ആക്കണം
ഓഹ ശരി ചായക്ക് എന്താ കടി എന്താ?
ചായക്ക് പൂരിയാക്കി പൂരിയും ബാജിയും
ആഹ ശരി
ഉം
ഈ ഉണ്ടാക്കിയതാ അത ഉമ്മ ഉണ്ടാക്കി
അല്ല ഉമ്മയ ഞാൻ പറഞ്ഞില്ല എക്സാം ആയണ്ട് ഞാൻ കേയറീന്നില്ല പിന്നെ
ഉമ്മന്നെ ആക്കിയ പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തണ മറ്റേ ബാജിക്ക്
ആഹ ആഹ ടേസ്റ്റ് ഉണ്ട അങ്ങനെ പൂരി ബാജിയൊക്കെ
ആഹ ഞാൻ പൂരി കഴിക്കാറില്ല നിനക്ക് പൂരി ഇഷ്ട റ്റല്ല ഞാൻ ചപ്പാത്തി കഴിക്ക
ആഹ് ശരി
ഉം
ന്നട്ട് അനക്ക് ചപ്പാത്തി ഉണ്ടാക്കലുണ്ടോ വേറെ
ആഹ കിറ്റിണ്ടാവും
ആഹ ശരി ഇപ്പ ഹസ്ബൻറിന്റെ വീട്ടിലാണോ അന്റെ വീട്ടിലാണോ
ഞാൻ എൻന്റെ വീട്ടിലള്ളെ
ഓ ശരി ഹസ്ബൻഡന്റെ വീട്ടക്ക്ന്നെ പോണ
ഇനി ഇത് എക്സാം എല്ലാം കഴിഞ് അടുത്ത അഴ്ച്ച ഇത്താതന്റെ മോളെ ബർത്ത്ഡേ ഉണ്ട്
ഓ ഓ ആ അത് ശരി
ഉം
നിങ്ങള അവിടെ ബർത്ത്ഡേ നല്ല രീതിൽ ആഘോഷിക്കുവോ
ചിലയാൾ ആഘോഷിക്ക ഇത ആഘോഷിക്കുവാൻ ചാൻസ് കുറവാ എന്നാലെ പോവാൻ ചച്ച
ആഹ ശരി
ഉം
അങ്ങനെല്ലേ പിന്നെ നിങ്ങ അവിടെ എന്താ കണ്ണൂരുകാരൊക്കെ ഈ ചെക്കൻ അതായത് പെണ്ണിന്റെ വീട്ടിലാണോ ചെക്കൻ വന്ന് നിക്കാ കല്ല്യാണം കഴിഞ്ഞാല്
ആ പെണ്ണിന്റെ വീട്ടിലെ വന്ന് നിക്കാ പക്ഷേ എന്റെ ഭർത്താവിനൊന്നും വല്യ ഇഷ്ടംന്നുമില്ല എന്റെ ഭർത്താവ് പറയും ഇവിടെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ നിക്കുന്ന വന്ന്ന്നൂടെതെല്ലാം പറയും
ഓ ശരി
ഉം
ഞമ്മള അത് കൊറ താമരശ്ശേരിന്ന് തോന്നും അവിടെ താമരശ്ശേരി ആ തലശ്ശേരി താമരശ്ശേരില്ല ആ വാത്തൊക്കെ അങ്ങനെയാണ് തോന്നണില്ലേ അല്ലേ അങ്ങനെ എതൊക്കെയോ സ്ഥലത്ത് ആഹ
ഊട്ടി ഭാഗല്ലെ ചില ആൾക്കാാര് ഇങ്ങോട്ടേക്ക് നമ്മുടെ കെട്ടിച്ചു വിടുന്നുന്നെ ഇണ്ട് കണ്ണൂർന്നെ
ആ ആ
അങ്ങനെയുണ്ട്
ആഹ ശരി
ഉം
പിന്നെ കാസർഗോഡൊക്കെ എടുത്തൊന്നാവൂലല്ലേ അവിടുക്ക് കുറെ പോണ്ട വരൂല്ലേ
ആഹ് ഉണ്ട്
ഉം അട്ക്ക് പോയിണ്ടോ
ആടെ പോയില്ല ഇതരെ
ആഹ് അപ്പോ ശരി ഞാൻ നിങ്ങള സ്ലാങ് കേട്ടപ്പ ഞാൻ വിചാരിച്ച് നിങ്ങള് കാസർകോഡാ വിചാരിച്ച്
കാസർകോഡല്ല
കണ്ണൂര് ല്ലേ
ഉം
അയ് ശരി എന്നിട്ട് പുറത്തൊക്കെ പോവാലുണ്ടോ ബീച്ചിലൊക്കെ പോവാലുണ്ടോ നിങ്ങള്
ബീച്ചില് ആയിചക്ക് പോക്കുണ്ടായിരുന്നേ ഇപ്പൊ മയയല്ലേ മയയാണ്ട് കുറച്ച് നിർത്തി വെച്ചു
ആഹ് ശയിപ്പം മഴ ഉണ്ടോ അവിടെ
ഇപ്പൊ കുറച്ച് മഴ കുറവുണ്ട്
ഏഹ് ശരി ഇവിടൊക്കെ ഭയങ്കര വെയിലപ്പോ
ഏഹ്
ഉം ഇവിടെ വെയില് അർച്ചു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴക്കെ ആയിരുന്നു
ഇവിടെ വെയിലൊന്നും അർച്ചിട്ടില്ല മഴ ഇപ്പം പെയ്യോന്നുള്ള അവസയാണ്
ആഹ് അയ്ശരി
ഉം
ന്നിട്ട് വേറെന്തെക്കെ ഇപ്പ മയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നല്ല സുഖയിരിക്കുല്ലേ ഉറങ്ങാനൊക്കെ
ആഹ് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാ
ആഹ് അല്ല സാധാരണ എങ്ങനെ എത്ര മണിക്കാ നിക്കല് ഇപ്പൊ അന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ
ഉം ക്ലാസ്സില്ലാത്ത ടൈമിങ് ഒമ്പത് മണിയെല്ലാവും അല്ല ക്ലാസ് സുള്ള ടൈം ഉച്ചക്കാണ് ക്ലാസ് ഇപ്പൊ എക്സാം ആയോണ്ടന്ന് രാവിലെ ക്ലാസ്
ആഹ് ആഹ് ആഹ്
അപ്പൊ ഉച്ചക്കാവുമ്പോ മെല്ലനെ എനി ക്കുള്ളു പിന്നെ ഭർത്താവിന് പോണ്ടോണ്ട് രാവിലെ എനീച്ച് ആ ചായയും കടിയെല്ലാം കൊടുത്തയക്കും
ഓഹ് ശരി ഭർത്താ ഏഹ് ഭർത്താവിന് എന്താ ജോലി എന്താ
ഗവൺമെന്റ് ഉദ്യോഗം
ഓഹ് അയ്ശരി എന്താണ് ഗവൺമെന്റിൽ എന്താ
ഓഫീസ് അറ്റെന്റന്റയിറ്റ്
ആഹ് ആഹ് അയ്ശരി അവിടെ അടുത്ത് തന്നെയണോ വർക്ക് ചെയ്യണത്
ആഹ് ഇവിടെ പരിയാരം ന്ന്ല്ലോം കെട്ടിണൊ
എങ്ങനെ
പരിയാരം മെഡിക്കൽ കോളേജ്
കേട്ടില്ല അമ്മക്ക് ആ വളവ് ആ ആഹ് ശെരി അങ്ങണ്ട് ആ ഭാഗത്തക്കായിട്ട് നമുക്ക് വല്യൊരു ടച്ചും ഇതില്ലല്ലോ പിന്നെ അമ്മക്ക് ആഹ് അതോണ്ട് പിന്നെ നമ്മള് കേട്ടില്ല്യ
ഉം
ഉം ന്നിട്ട് ഇങ്ങള് ട്രിപ്പ് ഒക്കെ പോലുണ്ടോ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിൽ തന്നെ ആയത് കൊണ്ട് പോവലൊക്കെ ഉണ്ടോ പുറത്താക്കെ പോവലുണ്ടോ
പുറത്തൊക്കെ പോവും അത്യാവശ്യം പോക്കലുണ്ട് പോവാണ്ടൊന്നും നിക്കാല്ലാ
ഉം ആഹ് ആല്ല ടുത്തു കൊണ്ട് പോവാനൊക്കെ അങ്ങനെ ഇഷ്ട്ടോള്ള ഒരാളണോ ട്രിപ്പോക്കെ പോവാനൊക്കെ
ആഹ് ഭയ്ങ്കര ഇഷ്ട
ആഹ് സുഖായല്ലോ
ഉം ലീവ്ള്ളീസം പോവും ഇപ്പോ ഡെയലി യലി ആയോണ്ട് ശനിയും ഞായറാഴ്ച ലീവ് കിട്ടും പിന്നെ സെക്കൻഡ് സാറ്റർഡേ ലീവ് കി
ആഹാ ആഹ് ആഹാ എപ്പളാ പ്പൊ ജോലിക്ക് പോവല്
രാവിലെ ഒരു ഈട്ന്ന് ഏഴരക്കോവും
ആഹ് ശരി ന്നട്ട് പ്പഴാ വരിക
രാത്രിയാവും വീട്ടിലെല്ലാം പോയിട്ടേ വരുള്ളൂ
ഓ ശരി ആ അന്റെടുത്ത് വരല്ണ്ടോ എന്നും
ആ വര്ത്തണ്ട്
ആഹ് ശരി ട്ട് അന്റെ വീട്ടില് ആരൊക്കെ ള്ളത്
അനിയന് ഉപ്പ ഉമ്മ ഇത്താത്ത
ഓഹ് ശെരി ഇത്താത്തന്റെ കല്യാണം കഴിഞ്ഞു എത്രട്ട്യോൾണ്ട് ഓ ശരി എത്ര വയസ്സായി
നാല് വയസ്സ് സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോ
ആഹ് ആഹ് ശരി
ഉം
ഉം ഇങ്ങനെയൊക്കെയല്ലേ അനിയൻ എന്താ ചെയ്യണ്
അനിയന് ബാംഗ്ലൂരായിരിന്നു ഇപ്പം നാട്ടിലുണ്ട്
ഓ ബാംഗ്ലൂര് എന്തായിരുന്നു ചെയ്തോണ്ടിന്നെ
ബാംഗ്ലൂര് ബേക്കറിയിലായിരുന്നു
ആഹ് ആഹ് അത് ശരി
ഇങ്ങളെ വീട്ടിൽ ആരൊക്കെണ്ട്
ഇൻക്കൊരു ഇത്താത്തണ്ട് ഒരനിയത്തിണ്ട് പിന്നൊരു കാക്കണ്ട് അങ്ങനെ
ഉം ഉം
പിന്നെ ഇമ്മാ ഇപ്പ സൗദിയിലാണ് ഇമ്മമ്മ ഇണ്ട് അങ്ങനെ ഇപ്പാന്റെ ഇമ്മ ആഹ് ഉം അന്റെ ഉപ്പാക്ക് എന്താ ജോലി
അന്റുപ്പ വണ്ടി എടുക്കുന്ന് ആംബുലൻസ്
ആഹ് ആഹ് ശരി
ഉം
അവിടെ അടുത്ത് ഹോസ്പിറ്റല ഹോസ്പിറ്റലിലാ
അല്ല അല്ല എല്ലാ ഹോസ്പിറ്റലിലും എടുക്കും വിളിച്ചാൽ പോവും അങ്ങനെയൊക്കെയാണ് ഇന്ന ഹോസ്പിറ്റല് എന്നൊന്നുല്യ
ആഹ് ശരി അങ്ങനെ വിളിക്കുമ്പോ പോവല്ലേ
ആഹ് വിളിക്കുന്നടുത്തെല്ലാം പോവും
ആഹ് ശരി പേടിയാലേ
ഏഹ്
ജോലി അതാണ് പറഞ്ഞിട്ട് കാര്യല്ലേ കേൾക്കുമ്പോ നമ്മക്കൊരു ഇതാണല്ലോല്ലേ കാണുമ്പളൊക്കെ ആയാലും ഇപ്പ ഓരോന്ന് വന്ന് പറയലൊക്കെ ഉണ്ടോ ഓരോരോ എക്സ്പീരിയൻസൊക്കെ
ഉം ഇല്യ ഓ അതും കൂടി പറഞ്ഞിട്ടുണ്ടേ കഴിയില്ല
ആഹാ അതെ ശരിയാണ്
ഉം
ഉം നിങ്ങളെ ഡിഗ്രി ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിനി
ഉ ഡിഗ്രി എല്ലാം നല്ല അടിപൊളിയാന്ന് ഇനിയിപ്പോ അക്കൗണ്ടിങ്ങിന്റെ കൈഞ്ഞില്ലേ ഇനി നാളീം മറ്റന്നാളീം തിയറി എക്സാമ് അത് കഴിഞ്ഞ് പ്രാക് ടിക്കലും ഉണ്ടാവും അതും കൂടി കഴിഞ്ഞാ കഴിഞ്ഞ് അപ്പൊ അവരെ കൂടുതലായിട്ട് മിസ് ചെയ്യും
ഓ ഇങ്ങളെ ക്ലാസ്സില് എത്ര സ്റ്റുഡന്റ്സ് ഉണ്ട്
നമ്മുടെ ഓരോ ബാച്ചാന്ന് നമ്മളെ ബാച്ചില് പയിനഞ്ചാള്
ആഹ് ശരി
ഉം ഉച്ചക്ക് രാവിലെ വൈ ഒമ്പതര തൊട്ട് പ പതിനൊന്നര വരെ ഒരു ബാച്ച് പയ്ന്നര തൊട്ട് ഒന്നര ഒന്നര റ്റു മൂന്നര അങ്ങനെയാ ബാച്ച്
ഓ ഓ അയ്ശരി അങ്ങനെയാണല്ലേ
മിസ്സ് പറഞ്ഞ് നമുക്ക് ഓണത്തിന്റെ പരിപാടി എല്ലാം ആക്കാംന്നെല്ലാം പറഞ്ഞു
ഓ ഓ ശെരി
അങ്ങനെല്ലാകുമ്പോ കൊറച്ചടിച്ച്പൊളി ഉണ്ടാവും
ആഹ് അതെ അൽ കയിന്റെ മുന്നേക്കാ ക്ലാസ് കഴിഞ്ഞാ പിന്നെ ഓണോല്യ ക്രിസ്മസും ഇല്ല്യാന്നൊക്കെ പറഞ്ഞ പോലിരി ക്കൂലേ ഒരു രസോം ഉണ്ടാവുല പിന്നെ ഉം ഞങ്ങളെ ഇവിടൊക്കെ ടൈമിങ് രാവിലെ ഒരു പത്തര ടു വൈകുന്നേരം ഒര് അഞ്ച്മണി വരൊക്കെ ഉണ്ട കൊണ്ടിങ് ക്ലാസ് ഒക്കെ ട്ടോ ചെലോൽക്കൊക്കെ നേരത്തെവിടുന്ന് തോന്ന്ണ്ട് ഇവിടൊക്കെ അങ്ങനേണ് കൂടുതലും ഫീ എങ്ങനെയിരുന്നു ആറു മാസത്തിന്
നമ്മക്ക് ഇടെ പഴന്നെ എഴുന്നൂറ്
എ എത്ര
പതിനൊന്നെ എണ്ണൂറ്
ഓ അയ്ശെരി അന്നേരം കുറവായിട്ടാണല്ലോ തോന്ന്ണത്
എക്സാം ഇത് ഗവൺമെന്റിന്റെയാ
ആഹ് ആഹ് ഓക്കേ അതുകൊണ്ടായിരിക്കുല്ലേ ആഹ് ശരി അല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താ പി ജി ഒക്കെ എടുക്കാൻ താല്പര്യല്ലായിരുന്നോ
എന്തോ ഒര് ഇൻട്രെസ്റ്റ് തോന്നിട്ടില്ല
ഉം അത് ശരി
ഉം
മറ്റേ എന്താ ബി എഡ് ഒക്കെ എടുക്കാൻ ഇഷ്ടല്ലേ ടീച്ചിങ് ഫീൽഡൊന്നും
ഇല്ല ടീച്ചിങ്ങേ ഇഷ്ടയില്ല
ആഹ് അയ്ശരി
ഉം
ആഹ് അങ്ങനെല്ലേ പി എസ് സിക്ക് ട്രൈ ചെയ്ത് നോക്കിനോ
പി എസ് സി ഇപ്പൊ എഴുതുന്നുണ്ട് എടെയും എത്തുന്നില്ലന്നേ ഉള്ളു
ഏഹ് അത് ശരി എത്ര ഇയറായി തുടങ്ങീട്ട്
ഞാന് രണ്ടൂന്ന് കൊല്ലായി എഴുത്‌ന്ന്
ഏഹ് അത് ശരിയാക്
ഞാന് ക്ലാസിന് പോക്കൊന്നും ഇല്ലല്ലോ പഠിക്കാണ്ടെല്ലാം പോയി എയ്ത്‌ന്നല്ലേ
ആഹ് അയ്ശരി ഭയ് ഭയങ്കര ടഫാണോ
ആഹ് ചെലത് നല്ലേ ടഫായിരിക്കും
ആഹ്
ചേലെത് കൊഴപ്പില്ലാന്ന് ഈന്റെ ഇടക്ക് ഞാനൊരു അക്കൗണ്ടന്റിന്റെ എക്സാം എഴുതീന് നമ്മള് ഡിഗ്രിയിൽ എന്നാ പഠിച്ചേ അത് തന്നെ എന്റെ കയ്യിലെങ്കി ഡിഗ്രീന്റെ നോട്ടും ഇല്ല ഈന്റെ സിലബസ് എൻക്ക് അറിയില്ലേനു
ആഹ് ആഹ് എന്നിട്ടോ
പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കി എന്താലും കിട്ടേനു അത്രക്കും ഈസി ആയിനു
അതാ എന്നിട്ടോ
ഉം എന്നിട്ടെന്ത് അറിയുന്ന പോലെ എഴുതീറ്റ് വന്ന
അത് കിട്ടില ആടെ പാസായില്ല
കിട്ടൂല എന്തായാലും കാരണം നോ നോക്കണ്ടല്ലേ പോയെ പക്ഷെ അറിയുന്നേ ഉണ്ടേനുവേ
അയിന്റെ റിസൾട്ട് വന്നില്ലേ ഇപ്പളും
വന്നണില്ല വരണത്ര
ഓ ശരി
റിസൾട്ട് എല്ലാം വരാൻ ലെയിറ്റാവും
ആഹ് അങ്ങനെ
ഉം
ന്നിട്ട് ഉമ്മക്ക് അവിടെന്നിട്ട് എന്താ പണിയെടുക്കണേ പണിയാണോ
ഉമ്മക്ക് അടുക്കളയില പണിയില
ഓ അയ്ശരി പണി ടൈം ആണല്ലല്ലേ ഇനി അങ്ങോ ട്ട് എണിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കേറി കുറച്ച് നേരം റസ്‌റ്റില്ലേ
റെസ്റ്റൊന്നും എടുക്കാൻ കഴിയില്ല അത്രക്ക് പഠിക്കാനുണ്ട്
ഈഹ് ശരി ആഹ് ആഹ് ഓക്കെ ഓക്കെ